ലോ കേൾക്കാമോ?
ഓംകേൾക്കാം കേൾക്കാം.
എന്തുണ്ട് വിശേഷം ക്‌സുഖല്ലാന്ന് പറഞ്ഞു സുഖ അ തൂക്കം മാറിയോ?
ആഹ്
എന്താരും തലവേദനയാ നോ
ആഹ് കഫക്കെട്ട്, തല വേദന, ചൊമ.
ഓ. അവടെങ്ങനെയാ കാലാവസ്ഥ മഴയൊ ണ്ടോ
പിന്നോ മഴയില്ലാവെയിലുല്ലാത്തൊരവസ്ഥ
അതെതെ ഇവിടെ നല്ല മഴക്കാറ് ഇരുണ്ട് കൂടി നിക്കുവാ
ആഹ് ഓ കഴിഞ്ഞു കഴിഞ്ഞു
പിന്നെ എന്തായിരുന്നു കാപ്പിക്ക് എന്തോ
ഞാൻ പഠിക്കാൻ വരുന്നൊണ്ട്. അപ്പൊ ക്ലാസ്സില് കേറിപ്പോ.
ആര് വരുന്നൊണ്ട്?
ഞാന് ഞാനേ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുണ്ട്
എവിടാ വീട്ടി തന്നയാ വേറെ സ്ഥലത്ത്
ഓ
ഓക്കെ
അപ്പോ കോഴ്സ് ചെയ്യണതിന് ബുദ്ധിമു ട്ടുണ്ടോ
ഏയ് ഇല്ലല്ല ബസ് ഇല്ല ല്ല
ഓക്കെ ഓക്കെ പിന്നെ രാ അപ്പൊ രാവിലെ പോവല്ലേ
ഓ രാവിലെ പത്ത് മണിക്ക് പോരും
ഉം എപ്പ തിരിച്ചു പോവും
തിരിച്ചൊരു മൂന്നരക്കെ ആമ്പയെറങ്ങും ക്ലാസിന്നേറങ്ങും
അപ്പൊ എല്ലാം വീട്ടിലെ പണികളെല്ലാം തീർത്തിട്ടാണോ പോകുന്നെ
കൊണ്ട്പോവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോരുലെ
പോവാ മ്മവാ പിന്നെ
ന്തായി നിങ്ങൾടെ രാവിൽത്തെ കഴിഞ്ഞോ
രാവിലെ ഞാൻ പുട്ടുണ്ടാക്കി പുട്ടും പയറുണ്ടാക്കി.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
പിന്നെ രാവിലെ ഒരിച്ചിരി പണിയാറുന്നു എനിക്ക് ഈ ഇവിടെ കൃഷി ഞാൻ പറഞ്ഞില്ലേ മുളക് കൃഷി ക്കെണ്ട് അപ്പൊ അതിനൊക്കെച്ചിരി വളം ഒഴിക്കുവാരുന്നു
ആ
അപ്പൊ അത് മഴ പെയ്ത മഴെടെ സമയത്ത് ഒഴിക്കാൻ പറ്റത്തില്ല മഴയില്ലാത്തപ്പഴേ നമ്മക്കങ്ങനെയൊക്കെ ഒഴിക്കാൻ പറ്റത്തുള്ളൂ മഴ പെയ്ത ഒലിച്ചു പോക ത്തില്ലെ.
ആ അതാവും
അപ്പൊ അത്കൊണ്ടങ്ങനെ ഇപ്പൊ ഒരു തോറന്നി ക്കണ സമയ ആയോണ്ട് അങ്ങ് ഒഴിച്ചപ്പോ അതിന്റെ വേരിലേക്ക് പിടിച്ചോളും.
പിന്നെ എന്താ ഉച്ചക്കത്തെ ഒക്കെ പരിപാടികളൊക്കെ
ഉച്ചയ് ക്ക് ഞാൻ ചോറ് വെച്ചു.
പിന്നെ കറി മീൻകറി എ ഇരിപ്പ്ണ്ട് മീൻ വറുത്തതിരിപ്പുണ്ട് പിന്നെ പയറിരിപ്പുണ്ട്. പിന്നെ ചീരകം നിപ്പുണ്ട് വേണമെങ്കി തോരം വെയ്ക്കാ ഞാനിന്ന് വെച്ചില്ല മടിയായോണ്ട്
ആ ചില ദിവസങ്ങളക്കൊ നമ്മക്ക് ഒരു മടി മ്
മുരിങ്ങക്കായ് മാത്രോട്ട് കറി വെക്കോ അതോ വെ ന്തെങ്കിലും ഇടോ
പയറും പരിപ്പും
പരിപ്പും മുരിങ്ങക്കായും കൊണ്ട് തക്കാളി ഇടോ പരിപ്പും ഓ
അപ്പം പരിപ്പും തക്കാളി മുരിങ്ങക്കായൂടി കറി തേങ്ങരച്ച്
ആ അത് ചെലപ്പോ
കാപ്പിക്കന്നെ ഇണ്ടാക്കിയത് ബ്രേക്ക്ഫാസ് ചെന്നായിരുന്നു
ബ്രേക്ക്ഫാസ്റ്റ് ദോശ
ദോശ ഉണ്ടാക്കി ഓക്കേ ഇനിയിപ്പ നാ ഉം
ദോശേം തക്കാളിക്കറിം
അത് നല്ല കോമ്പിനേഷൻ ആണോ ഓ അതെ അതങ്ങനെ കഴിച്ച ട്ടില്ലാട്ടോ
ശീലായാരണേ
ദോശ എന്ന് പറഞ്ഞ ഇഡ്ലി ദോശയാണോ ഉദ്ദേശിച്ചേ? നീർദോശ
ആഹ് യെ
എ ചുമ്മാ അരി വെള്ളത്തിലിട്ട് അരച്ച്
ആഹ് ആ അതെന്നെ
അത് ടേസ്റ്റാണോ?
ആ ച്ചമല
ആഹ് അല്ലാ അതിന് സാധാ നമ്മള് കലിക്കിച്ചുടുന്നൊരു ദോശ പോലെ ഇരി ക്കിത്തുള്ളൂ
ആഹ് അതെ ഫുൾ ഡൈറ്റിങ്ങിലാ ആ പറയ്
ന്നാ ഞങ്ങൾക്കിവടെ ഉഴുന്നും പച്ചരിയും ഇതൊ- കൂടിയുള്ള ദോശ്യാ
ആഹ് ആഹ്
ഇവടെ അങ്ങൻത്തെ നീർദോശ ഞങ്ങളിവിടെ ഇണ്ടാ
പക്ഷെ അതെ ഇവിടെ അങ്ങനെ കഴിക്കാതൊണ്ട് അവർക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല പിന്നെ ഇവിടെന്ന് വെച്ചിട്ടെങ്കി നമ്മള് ഉഴുന്ന് വെള്ളത്തിലിട്ട് പച്ചരിയും വെള്ളത്തിലിട്ടിട്ട് അത് കൂട്ടി അരച്ച് ചോറും കൂടി അരച്ച് നല്ല സോഫ്റ്റ് പോലത്തെല്ലേ ഉണ്ടാക്കുന്നേ. അപ്പ ഇങ്ങനത്തെ ദോശാന്ന് പറഞ്ഞത് ഏയ്
അത് ഞാ ഉണ്ടാക്കാറി
ആ ഇഡ്ലി ദോശ അങ്ങനെയക്കെ ഉണ്ടാക്കും
യ്യോ അങ്ങനെ വരാൻ പാട്ല്ലാ നീർദോശക്ക് കറി എന്ന എന്നാപ്പ നല്ലത്
ദോശക്ക് തേങ്ങ അരച്ച് ചട്നി ഉണ്ടാക്കും പിന്നെ മീൻ കറിയും ഉണ്ട്
ആ മീൻകറി നല്ലതാ ദോശക്ക് പിന്നെ വേറെ വേറെന്തുണ്ട് വിശേഷം പഠിച്ചൊക്കെ തീരാറായോ പരിപാടികള്
പിന്നെ ജൂണില് എക്സാമാണ്
ഹലോ
ഹലോ
ആ കേൾക്കാം കേൾക്കാം
ജൂണില് എക്സാമാണ്
അപ്പ ഇതിന് നമ്മ
ഒരക്സാം ഒരു ഒരു വർഷത്തെ
ഓ അപ്പ നമ്മളത് കംപ്ലീറ്റ് ആക്കി നമക്ക് സ ട്ടിഫിക്കറ്റ് കിട്ടോ
ഓ കിട്ടും കിട്ടും ഏ ഡിപ്ലോമ കോഴ്സാണ് ഒരു വർഷത്തെ
ഓ അങ്ങനെയാണോ
ഉം ഡിപ്ലോമ കോഴ്സാണ് ഉം ഒരു വിധോക്കെ
ഓ ഇപ്പ സ്വന്തായിട്ടൊക്കെ ചെയ്യാനായിട്ട് അറിയാമോ?
ആ ഓക്കെയാണ്
ഉം ഉം അപ്പൊ വീട്ടില് പിള്ളേരെ ആരടുത്ത്
ആവടെ ഉപ്പേം ഉമ്മേണ്ട്
ഉം ഉം ഉം പിന്നെ ഈ അടുത്തെങ്ങ് മഴ പെയ്തായിരുന്നോ?
പിന്നെ വരണ്ട്, സായി
അവടെ ചൂട് എങ്ങനെയാ?
അത് നന്നായിട്ട്ണ്ട്, അതിന് ചൊവയില്ല
ഓ ഭയങ്കര ചൂടായിരിക്കും ല്ലേ
ഒന്നാമത് ഈ മഴ മൂടി നിപ്പ് കാരണേ
ഓ ഇവിടെ നമുക്ക് മഴ പെയ്താ പിന്നെ ഇവിടെ അങ്ങനെ ഓവറ് ചൂടില്ലാ-
ഉം
പിന്നെ എന്താ പറയാ നമുക്ക് മഴ പെയ്ത അവിടെ ഒരു തോട്ടാപ്പുഴു അട്ടയുണ്ട് അട്ട-
ആഹ് ആ ആ-
തോട്ടാപ്പുഴുന്ന് പറയും ഉം ഓ അത് അ ട്ടാ തേരട്ടാന്ന് പറയും-
ആഹ് ആ
കറുത്തത് അതല്ല- നമ്മടെ ഇത ട്ടാന്ന് പറയുന്നത് നമ്മുടെ ദേഹത്ത് നമ്മുടെ ഈ കറു തണുപ്പ് മഴക്കാലത്താണ് കൂടുതലുള്ളത് നമ്മുടെ- കാലേലൊക്കെ ഒക്കെ കേറിയാ ചോര കുടിച്ചിട്ട് അങ്ങ് എറങ്ങി - പോവും - എന്നിട്ട് അത്രയും ചോര ആ കുടിച്ച അത്രയും രക്തം നമ്മുടെ ശരീരത്തിനി ഒഴികിക്കൊണ്ടിരിക്കും-
ഉം
അപ്പൊ നമുക്ക് പെട്ടെന്ന് ആരേലുക്കെ വരുന്നവർക്ക് ഇത് കാണുമ്പോ ഭയണ്ടാവും
വേദനണ്ടോ
ആദ്യക്കെ ഭയങ്കര ഭയറന്നു ഇപ്പ അതിനോട് നമ്മൾ യോജിച്ച് പോയൊണ്ട് ഇപ്പ അത് നമ്മള് കൈ കൊണ്ടൊക്കെ അങ് എടുത്ത് കളയും
വേദന ഉണ്ടാവല്ലേ അത്
ആ കയ്യങ്ങ് പിന്നെ ഉപ്പിട്ട അത് ചാവത്തുള്ളൂ ഒന്നല് തീലിടും അല്ലെങ്കിൽ ഉപ്പ് ഇടും ഉപ്പിട്ടാൽ ഉടനെ ച ത്തോളു
അപ്പൊ നല്ല പെയിൻ ഉണ്ടാവല്ലേ
ആ ചിലർക്ക് ചൊറച്ചില് വരും ചിലർക്ക് ചൊറിഞ്ഞു പൊട്ടും ചിലർക്ക് അപ്പ ഇല്ല ഇപ്പഴത്തെ രീതി അനുസരിച്ച് ഇപ്പ എല്ലാവർക്കും ഇത് അലർജി വരുന്നുണ്ട് സംഭവം
കേട്ടിട്ടുണ്ട് ചീത്ത രക്തത്ത കുറിച്ച്
പിന്നെരു ഗുണുണ്ട് ഇത് ചിലർ മരുന്നിനായിട്ടൊക്കെ ആയുർവേദത്തിലേക്കൊക്കെ കൊണ്ടുപോവാാറുണ്ടന്ന് കേക്കുന്നു എന്താന്ന് വെച്ചാ ഈ അട്ടയന എന്താന്ന് വെച്ചാ ഇത് ഈ കാലേലൊക്കെ വൃണായിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടാവില്ലേ ലെ
ഉം ഉം ഉം
ഈ മാറാതിരിക്കുന്ന വൃണായിട്ടിരിക്കുന്നവരുടെ കാലേല് ഇതിനെ പിടിപ്പിച്ചിട്ട് അഴുക്ക് രക്തൊക്കെ ഇത് കുടിച്ചെടുക്കും അ നൊക്കെ ഞങ്ങള ഒത്തിരി കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പല സ്ഥലത്തും പല രീതി തിൽ ഇവിടം വേറെ സ്ഥലത്തൊക്ക ഒക്കെ അട്ടയുണ്ട് അത് വേറെ രീതിയിലുള്ള അട്ടകളൊക്കെ ഉണ്ട്
ആണല്ലേ
ഉം ഇവിടെ നോക്ക മഴക്കാലത്ത് പുറത്തും മിറ്റത്തൊക്കെ അട്ട ഉണ്ടാവും സൂക്ഷിച്ച് നമ്മൾ നടക്കണം പിന്നെ മഴ പെയ്താ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നമുക്ക് ഒത്തിരി അനുഭവം മഴയന്ന് പറഞ്ഞ ഇവിടെ മഴ പെയ്താ പിന്നെ എപ്പോഴും തണുപ്പും മഞ്ഞും ആണ്
ഉം
നമുക്ക് മഴ കാലത്ത് ഇച്ചിരി അഡ്സ്റ്റ്മെന്റില് ബുദ്ധിമുട്ടാ രോഗങ്ങള് അങ്ങനെയൊക്കെ പാട പാടാണ്
നിങ്ങള ഭാഗത്ത് പെട്ടന്ന് അസുഖങ്ങൾ വരോ ആ ഭാഗത്ത് പെട്ടെന്ന് അസുഖങ്ങൾ വരുവോ
കുറവാണ് കാരണം ഇവിടെ നല്ല ശുദ്ധവായു കിട്ടുന്ന ഒരു സ്ഥലവാണ്
ഉം ഉം
ഈ മഴക്കാലം വരുമ്പോ അടഞ്ഞു മഴ നിൽക്കുമ്പോ ഈ മഞ്ഞു കാലാവസ്ഥയൊക്കെ വരുമ്പോ പെട്ടെന്ന് ജലദോഷം അങ്ങനെയുള്ള കാലാവസ്ഥയൊക്കെ ഉണ്ടാവും എന്നാ ശരിയെന്നാ ഓക്കെ ഓക്കെ
ആഹ് ഓക്കെ ഓക്കെ